ഹലോ ആ കേൾക്കുന്നില്ലേ ആ കേൾക്കണ്ട് പറഞ്ഞോളൂ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ സുഖം
സുഖമായിട്ടിരിക്കുന്നു
ഫുഡ് കഴിച്ചോ ചോറ് തിന്നോ
ആ ചോറൊക്കെ കഴിച്ചു അത് ഒന്നേ കാലൊക്കെ ആയപ്പഴെ ഫുഡൊക്കെ കഴിച്ചുരിക്കുന്നു
ഞങ്ങളെ ഞാ ഒരു മണി ആ കഴിച്ചു എന്താ ചെയ്യുന്നേ, വീട്ടമ്മ
ആഹ് അതെ അതെ വീട്ടമ്മന്ന് പറയാം കുഞ്ഞുണ്ട്. ഓ സ്കൂളിൽ പോകുന്ന കുഞ്ഞായില്ല ഒരു കുഞ്ഞേ ഉള്ളൂ കു രണ്ട്‌ വയസ് സയതേള്ളൂ കുഞ്ഞ് അതുകൊണ്ട്
ഇതാ പെര കുട്ടി ഒക്കെയുണ്ട്. പക്ഷേ അതാ അവിടെ കിരികിരി പറഞ്ഞിക്കിണ്
ആഹ് രണ്ട് വയസുള്ളൂ നമുക്ക് എങ്ങനും പോകാനൊന്നും പറ്റത്തില്ലെ അവൾക്ക് വേറെ ആരും റ്റുഇല്ല എന്തായാലും ഇല്ല ഇല്ല ഇവിടെണ്ട് ഉറങ്ങിയില്ല ഇവിടെ ഇണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളോര
അത് മോളെ കുട്ടിയ എന്റെ കുട്ടികളൊക്കെ വലുതായി
വലുതായി
മുത്ത രണ്ട് മോളായിരുന്നു അവരെ കെട്ടി ചെറുക്കൻ രണ്ട് കുട്ടികളായി ഞാൻ കുട്ടികളുണ്ട് കല്യാണം കഴിക്കാണ് പേരെന്താ കുട്ടികളെ? മോൻ ഇരുപത്തിയാറായി, ചെറിയ മോന് ഇരുപത്തി രണ്ടായി
അത്ശരി ആഹ്
മം ഞാന് ഇട്ടം തന്നെപ്പ ആദ്യായിട്ട് കാണാ വോറന്നുല്ല എങ്ങനെ പോണ് കൃഷിയൊക്കെ ഉണ്ടെ ഇങ്ങൾക്ക്
ആഹ് ഞങ്ങക്ക് മം കൃഷിയൊക്കെ ഉണ്ട്. കപ്പ കൃഷിയൊക്കെണ്ട് പിന്നെ വീട്ടിൽ അല്ലാതെ വീട്ടില് ഉപയോഗിക്കാൻ വേണ്ടി പയറും വഴുതനങ്ങയും പിന്നെ മധുരക്കിഴങ്ങ്, മധുരക്കിഴ ഒത്തിരിയ ഒന്നും ഇല്ല ചുമ്മാ ഒന്നുംജസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയത്
മം ഞങ്ങവിടെ അങ്ങനത്തൊന്നും നിക്കാൻ വയ്യ അപ്പൊ ചേനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ പറമ്പില്, ചേന ചേമ്പൊക്കെ പന്നി വന്നിട്ടേ
ആ ഹാ ഹാ അങ്ങനെക്കള്, ആ ഞങ്ങൾക്കും ഞ ഞങ്ങ ക്ക് പിന്നെ അങ്ങനത്തെ ശല്യമില്ല പക്ഷെ ഞങ്ങക്ക് വെള്ളം കയറും വെള്ളം കയറുന്നൊരു ഇതായതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം വെള്ളമൊക്കെ ആയപ്പോഴത്തേക് എല്ലാം ഞങ്ങള് ഇപ്പ കപ്പയൊക്കെ പറിച്ച്
അതേ മാതിരി കുഴിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് മാന്തിട്ടു, ഞാൻ മട് മടുത്തിട്ട് പിന്നെ നിർത്തി വെച്ചു പിന്നെ മം ചേമ്പും ചേനയൊക്കെ കളച്ചാങ്ങണ്ട് നമ്മള് മനുഷ്യര് പർച്ചിട്ട പോലെ പറച്ചങ്ങ് ഇട്ടിട്ടുണ്ടാവും ഉണ്ടാവില്ല ഒക്ക കഴിഞ്ഞു ഇപ്പൊക്കെ കഴിഞ്ഞ് ഉം കളയൊന്നല്ല അവര് തിന്ന് കഴ ച്ചോരു അതിന്റെ അടിത്തൊക്കെ തിന്നും, നമ്മളൊണ്ട് മനുഷ്യമാര് പറച്ചിട്ടണ്ട് മാറ്റി വെച്ച പോലെ അതിന്റൊക്കെ മരട്ടക്ക മാറ്റി വച്ചിട്ടുണ്ടാവും അയിന്റെ അടീത്തെ തോല് കഴിക്ക
ആഹ് ആഹ് ആഹ് അത് ശരി
ശല്യംന്ന് പറയാ ഇപ ഒന്നും ഇണ്ടാക്കാ പറ്റ്ണില്ല.
ആഹ് ആഹ്
ഞങ്ങളെ ഗെയ്റ്റും ഇതൊക്ക അടച്ചിടും ഞങ്ങള അതിലെ വരൂല്ല മേലേ ഭാഗത്തുകുടെ അതിലെ ഇതിലൊക്ക വന്നിട്ട് ഇങ്ങട്ട് വരും കേറും
ഞങ്ങക്ക് പിന്നെ അല്ലാത്ത കൃഷി ഒക്ക ഇണ്ട് ഡ്രാഗണ് വാഴ
ആഹ് അതൊക്കെ ഉണ്ട്ലേ ഡ്രാഗണ് ഒക്കെ ഉണ്ട് അത് അത് ആയോ കായായോ
ആഹ് കായുണ്ട് ഇപ്പൊ കാഴ്ച്ചിണ സീസണ ഒക്ക ഇണ്ട് കായണ്ട് ഇപ്പൊ
ആഹ് അത്ശ ഞങ്ങടെ വീട്ടിലുണ്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല വെച്ചിട്ടുണ്ട് ഉം
ഉം ട്ട് എത്രായി മൂന്ന് വർഷക്കായൊ
മൂന്ന് ഇപ്പൊ ഒന്നൊ ഒന്നര വർഷായി
കായ്ക്കനായിട്ടുണ്ടാവും ഞങ്ങളതൊക്കെ ഇച്ചൊരു ഒന്ന് രണ്ട് വർഷായപ്പൊ കായിച്ചു എങ്ങന വച്ച് ഇങ്ങള് മേ ആഹ് മേലെ ട്ടയറൊക്ക വെച്ചൊട്ത്തിട്ട് അങ്ങന വെച്ചതാ
ആഹ് അങ്ങനെന്നെ വെച്ചിരിക്ക്ന്നെ പക്ഷേ വളം നല്ലം ഇട്ന്നുണ്ടൊ
നല്ല വെയില് വേണം
നല്ല വെയിയില് വേണം ആഹ് ഞങ്ങള് ആഹ് ഞങ്ങള് ട്ടെറസിന്റെ മേള്ല വെച്ചിരിക്ക്ന്നെ
ആഹ് പിന്നെ കാഴ്ച്ചോളും വളമെക്ക ഇടലുണ്ടൊ
ആഹ് വളർന്നിട്ടുണ്ട് അത് നന്നായിട്ട് വളർന്നിരിക്കുന്നു പക്ഷെ കായൊന്നു ഇതുവരായി കണ്ടില്ല ഇപ്പ ഒന്നൊന്നര വർഷം ഇാ യിട്ട പിന്ന വളമൊന്നും ഇട്ന്നില്ല അല്ലാതെ ഒഴിച്ചിട്ടള്ളതേ ഉള്ളു ഉം
അവിടെ വളക്ക്ടും ഇൻ്റ ഹസ്ബന്റ് പിന്നെ ഇതാ ഞങ്ങൾത് ഉം റെഡ് കളറും ഇതും ഉണ്ട് വൈറ്റും ഉണ്ട് അത് കായ്ച്ചുമ്പള അറിയലേ ഇങ്ങള് ഏതാ കുഴിച്ചിട്ട് കായി
ഏത് കളറാവൊല്ലെ
അത് അറിയത്തില്ല ആഹ്
കായ ഇണ്ടാവുമ്പ്ല അറിയ് പൊറ്ത്തൊക്ക ചൊമ്മപ്പ് റെഡ് കളറ്ന്നേട്ടാ പൊറം ഭാഗം റെഡ് കളറാണെങ്കിലും നമ്മള ഉള്ളില് ഞങ്ങളത് തന്നെ വെള്ളയുണ്ട് ചുവപ്പുണ്ട് ഉള്ളില് കളറ്
ചൊമപ്പൂണ്ട് ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി
നമ്മള് പൊളിച്ച് മുറിച്ച് നോക്കുമ്പളെ അറിയൊള്ളു ഉള്ള് വെള്ള്യാണോ ചുവപ്പാണോന്ന് അയാ ഒരേ സൈസായിരിക്ക പൊറൊക്ക ചുവപ്പ് എല്ലാം ചുവപ്പ പോയി പിന്നെ ഇത് പൂവിട്ട് കാണ്ട് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോത്തിന് നമക്ക് പയം വെളഞ്ഞ അറ്ക്കാനാവും
ആഹാ ഇരുപത്തിയെട്ട് ദിവസാവുമ്പത്തേക്കെന്നെ വിളവാകും അല്ലെ
ആഹ് വെടവായി പറിച്ചെടുക്കാനാവും മുപ്പത് ദിവസ്ത്തിനുള്ളി എന്തായാലും പൂവിട്ടാ പിന്നെ അധികൊന്നും പോവൂല പൂവിട്ടാ പിന്നെ അത് കായായി വരും പരാഗണം നടത്തി കൊടുക്കുട്ടോ ഇവിട്ള്ളാള് പരാഗണ രാ രാത്രിയാണ് പോയി വര എട്ട് മണിക്കാ വര രാത്രി
ആഹ് ആഹ്
രാത്രി എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് രാവിലെ നമ്മള് എണീറ്റൊക്ക ആവുമ്പത്തിന് രാവിൽത്തെ എട്ടുമണിയൊക്കാവുമ്പത്തിന് അത് വാടി തൊടങ്ങീട്ട്ണ്ടാവും കൂമ്പായി വരും രാത്രിയെന്നെ പരാഗണം നടത്തും ഇന്നാല വല്യ കായ് ആവ ചെറിയ കായ എല്ലാ നടത്തീലാ ചെറിയതായി അതിലിപ്പൊ ഈച്ചള് പ്രാണികളക്കെ പിന്നെ ടൈം ആവുമ്പോത്തേനീ പൂവ് പൂടി തൊ ടങ്ങും പരാഗണം നടത്താനുള്ള ടൈം അവിടെ കിട്ട്ണില്ലല്ലോ പിന്നെ മക്കള് പിന്നെ മക്കള ക്ലാസ്സി പോകാനൊന്നായിട്ടില്ലല്ലോ അല്ലെ
ഉം
ഹസ്ബൻഡ് വർക്കെയ്യാൻ പോയിട്ടുണ്ടാവല്ലെ
ആഹ് ഒണ്ടണ്ട് ആഹ് പോയി പോയി ആഹ് ആഹ് പിന്നെ ഇതൊക്കെ തന്നെ ഈ സ്പെഷ്യൽ ആയിട്ട് ഇല്ല സാധാരണ പോലെ ഇന്ന് വെച്ച് ചോറും മീനും പിന്നെ
അയിനൊക്കു അതാ നല്ലത് അമ്മള മീനും തോരനും അയിനൊ ക്കൂലാ സ്പെഷ്യലൊക്കെ ഒണ്ടാക്കി ഒരു നേരം കഴിച്ചാ പിന്നെ നമുക്ക് വേണ്ടല്ലോ ഇനിക്കൊന്നും താല്പര്യല്ല എനിക്ക് നമ്മളെ നാടൻ ഭക്ഷണം
ആഹ് ഞങ്ങള് കൂടുതലും വെജിറ്റേറിയനാ വെജ്ജാ കൂടുതലും ഒണ്ടാക്കുന്നെ ഉം പിന്നെ എന്താണ് ആഹ് ആഹ് ണ്ട് ആന്ന് ആന്ന് അത്യാവശ്യം - ഇതുപോല പയറിട്ട് വെച്ചിട്ടുണ്ട്
ആഹ് ഇവിടെ ഒണ്ടാവൂല ഇപ്പൊ ഞങ്ങക്ക് ഇവിട കാനലായി മരത്തിന്റെതായപ്പൊ ആദ്യം നല്ല പുതിയ മണ്ണായി നിന്നാ എല്ലാ പച്ചക്കറിയും പെട്ടെന്നുണ്ടായിതു ഉണ്ടാക്കിയത്
ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് ഞങ്ങ ങ്ങൾക്ക് ഇവിടെ നല്ല മണ്ണാ ഈ കൃഷിയെയ്യാൻ പറ്റിയ നല്ല ഞങ്ങള് നെൽപ്പാടത്തിൻ്റെ സൈഡിലാ അപ്പം നെൽ നെൽകൃഷിയൊക്കെ ഇണ്ട് ആഹ് പിന്നെ ഈ ആഹ് നല്ല പക്ഷെ ഈ സമയത്ത് ആമ്പഴത്തേക്കും വെള്ളം കേറിയെ ല്ലാം നശിക്കും അപ്പ അയിന് മുന്നേആയിട്ട് ഒരു സമയ ഉണ്ടല്ലോ ആ- സമയത്ത് വെച്ച് വെള്ളം കയറുന്നതിന് മുന്നേ ആയി ട്ടെല്ലാം പലഭാഗത്തക്ക രീതിയില് നമ്മള് ചെയ്യണം ആഹ് അങ്ങന കപ്പ വെച്ചിട്ടുണ്ടാരുന്നു വഴുതണങ്ങ പിന്നാ പയറ് ആഹ് പിന്നെ ഈ മധുരക്കിഴങ്ങ് അതുവരെ ഒന്ന് അത് നോ ക്കീട്ടേഇല്ല ഇതുവരെ അവിടെ തന്നെ ഇപ്പൊ കൊറേ നാളായി അത് ഇനി അത് നോക്കണം പിന്നെ പച്ചമൊളക് കാന്താരി അങ്ങനത്തെ ഇതൊക്കെ ണ്ട്. പിന്നെ പുളി മരങ്ങളൊക്കെ ഉണ്ട് മരമൊക്കെ ഉണ്ട് പുളിയും രണ്ട് സൈസ് പുള മൂന്ന് സൈസ് പുളിയുണ്ട് മറ്റേ ഇരുമ്പം പുളിന്ന് പറയും അച്ചാറിടുന്ന പുളി പിന്നായി ഉം നമ്മള് മറ്റേ പുളിയുണ്ട് ഉം മീൻകറി ഉണ്ടാക്കുന്ന പുളി പിന്നെ മറ്റേ ആഹ് മറ്റേ പുളിയും ഉണ്ട് ഞങ്ങക്ക് മറ്റേ അതിനത് സാധാ ആഹ് സാമ്പാറിനാത്തൊക്കെ ഇടുന്ന പിഴു
ആഹ് ഇടുന്ന
ആഹ് ആഹ് അത്
സാധാപുളിന്റെ തൈയിണ്ട് ഓർക്ക എരമ്പം പുളിണ്ട് വിടെട്ടാ മറ്റേ പുളീന്റെ ഒരു തൈയ്യുണ്ട് കായ്ച്ചൊതൊടങ്ങി
ആഹ് ഇപ്പ മറ്റേ കൊടംപുളിയാ അതിന്റെ സീസനായിട്ടുണ്ട് ആഹ് ജാ ഞങ്ങക്ക് ജാതി നിപ്പുണ്ട് പക്ഷെ കായ്ച്ചിട്ടില്ല ജാതിക്കെ ഇണ്ട്
ഉം നമ്മളെ ജാതി മരോക്ക ഇപ്പൊ കായി കൊറച്ച് അതിന്റെ തോട് ഇതൊക്കെ വിക്കാൻ തൊടങ്ങി
ആന്നോ ആഹ് ഞങ്ങക്ക് കണിക്കൊന്നേണ്ട് കണിക്കൊന്ന ഇപ്പൊ ഈയിടയായിട്ട് ഇപ്പൊ ഈ മഴയഴേ ഞങ്ങള് കൊറേ മണ്ടെ എല്ലാം വെട്ടിക്കളഞ്ഞ് ഞങ്ങൾ എല്ലാം കൂടെ ഇത് നിക്കുമ്പം ബുദ്ധിമുട്ടായി
സപ്പോട്ടാ ജാതി ക്ക മാവ് പ്ലാവ് പുകറ്റ വാഴ അതൊക്കെ ഇണ്ട് ഇപ്പൊ വല്ല്യ തയ്കളൊ ക്ക ഇണ്ട്പ്പൊ ചെറിയ കൃഷിയാളൊന്നും ഇപ്പ പറ്റ്‌ണ്ല്ല പിന്നെ പൂ കപ്പ അതൊന്നും പ്പൊ പറ്റ്‌ണ്ല്ല കപ്പിം ചേമ്പും ചേന ഒന്നും തീരെ പറ്റ്ണ്ല്ല അതൊന്നും കുയ്ച്ച്ടാനേ പറ്റ്ണില്ല ഇപ്പൊ
ആഹ് ഞങ്ങക്ക് ചേമ്പ്ണ്ട് ചേനയുണ്ട് ചേന ചേമ്പല്ല ചേന ഇണ്ട്
പിന്നെ ആഹ് വല്ലിയ ചേമ്പുണ്ടല്ലോ പീങ്ങാ പുഴുങ്ങാൻ്റൊക്കെ നല്ല ടേസ്റ്റാ ക്കാനും കറിവെക്കാനൊക്കെ അതൊക്കെ ഒക്കെ പർച്ച് എല്ലാം ലെവലാക്കി വെച്ചു നെര്പ്പാക്കി
ഇപ്പ അതെല്ലാം കളഞ്ഞ് കാരണം ഒരു സമയ ആവുമ്പത്തേക്കും വെള്ളം കേറുമ്പത്തേക്കും ഇതല്ലാം നശിക്കും നശിക്കുമ്പത്തേക്കും ആഹ് അതുകൊണ്ട് ആഹ് അതുകൊണ്ട് ചീഞ്ഞ് പോവും അപ്പൊ ഞങ്ങള് കൊറേല്ല അപ്പയും എല്ലാം പറിച്ചു ആഹ് കൂട്ടത്തി ചേമ്പും ഉണ്ടായിരുന്നു അതെല്ലാം ഇതാക്കിയെടുത്തു വീട്ടിൽ കേറത്തില്ലെങ്കിലും പറമ്പിലെല്ലാം കേറും അപ്പൊ അവ്ട്ത്തെ എല്ലാം അഴുക്കായി പോകും ഉം വെള്ളം ആകുമ്പത്തേക്ക്ന്
പിന്നെ പൈനാപ്പ്ള് അങ്ങനെ പറങ്കി മൂച്ചിണ്ട് അണ്ടി ഇണ്ട് ഉം മാവുണ്ടല്ലോ പിന്നെ ചാമ്പക്ക നല്ലതണൊക്കെ ഇണ്ട് ഇവിടെള്ള ആള് അങ്ങനെ ഒരോരോ വെറൈറ്റി ഈ തൈകളൊക്കെ കൊട്ന്ന് കുയ്ച്ച്ടാനുള്ള താല്പര്യം ഉള്ള ആളാ
ആഹ് നിങ് ക്ക് മലമ്പ്രദേശാ തോന്നുന്നു അല്ലേ മല ആഹ് ഞങ്ങക്ക് ഇവടെ
ഞങ് ക്ക് ഇവടെ വെള്ളം കേറുന്ന പ്രദേശ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല
ഇല്ല ആഹ് ഞങ്ങക്ക് വ്ടെ വെള്ളം വെള്ളം പിന്നെ വെള്ളോ കഴിയുമ്പൊ മീൻ
ഉം ആഹ് ന്റെ അ ആഹ് എന്റെ എളച്ചിന്റെ വീട്ടിലൊ ക്കണ്ടാവും തട്ടും പൊർത്ത് വരെ എത്തും വെള്ളം
ആഹ് ഇവിടെ നമുക്ക് വീട്ടിൽ കേറത്തില്ല ഇവടെ പറമ്പിച്ചിട്ട താന്ന കൊർച്ച് ഫ്രണ്ടില്
അവരെ വീട്ടില് ഓലെ വീട്ടിൻ്റെ ഉള്ള്ക്ക് ക്കൊക്കെ വന്ന് മേലെ സാധനം കഴിച്ചിട്ട് മേലള്ള സാധനം വരയാൻ മൂടിക്കഴിഞ്ഞത പക്ഷ്യം
അതെ ആഹ് കഴിഞ്ഞ പ്രാവശ്യം ഓഹ് ഓഹോ അങ്ങനെ നമുക്ക് അങ്ങൻത്തെ വിഷയ ഇല്ല ആഹ് ചുറ്റുപാട് ഒരു ദീ ദീപി കെടക്കുന്ന പോലെ കെടക്കും പക്ഷെ വീടിനുള്ളിലേക്ക് വെള്ളം കേറത്തില്ല അങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വള്ളത്തിലൊക്കെ പോയി കാണ്ട് അടുത്ത് പോയിട്ട് എറങ്ങി പോണം വണ്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല നമ്മള ആഹ് നമ്മള വരെ റ്റോളം വെള്ളം കേറും അപ്പം യാത്ര ചെയ്യുമ്പഴ്
നമ്മക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും വര്നില്ല ന്ന വെള്ളം ഇണ്ടാനു വെള്ള ത്തിന് ബുദ്ധിമുട്ടും ഇല്ല നമ്മക്ക്ട്ട വെള്ളം ഇണ്ടാനും അങ്ങൻത്തെ കൃഷി നശിക്ക്ണ അതെ ഇവ പന്നിനെ കൊണ്ടോക്കെ ഉള്ള ശല്യംണ്ട
ഇങ്ങനെ ഒരു മൂന്നാല് മാസത്തേക്കാണ് മഴക്കാലത്ത് മാത്രം അങ്ങന ഒരു ബുദ്ധിമുട്ട് പിന്നെ പിന്നെ നമുക്ക് മറ്റ് സാനങ്ങൾ ക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്താ പറയാ സാധനങ്ങൾ ചെയ്യ എല്ലാ ഈ പിന്ന കൃഷി സധങ്ങളൊക്കെ ആഹ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്രയും സംഭവങ്ങളല്ലാം നമുക്ക് വീട്ട വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി ഐറ്റംസ് അതൊക്കെ നമുക്ക് അടുത്തടുത്ത് നല്ല ഇതാണ് ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും
ന്നാ അയിക്കോട്ടട്ട ശരി വേറെന്താ പ്രത്യേകിച്ചൊന്നുല്ലല്ല.
ആഹ് ഇല്ലല്ല ആഹ് ശരി ശരി